ഹലോ ആ കേക്ക്ണ്ട്. ന്ത പാട്?
പ്പം ട്യൂഷനും കഴിഞ്ഞ് കൊച്ചിനെ പഠിപ്പിച്ച് വന്നതേ യുള്ളു.
ആ അ യെത്ര കുട്ടിയോളാ?
ചേച്ചി ന്നെട പോകാ? പോകാനാ?
ഞാനി തവടെ ഭയെങ്കര പ്പ വ്ടെ കടക്കാണ്. ഭയങ്കര തലവേദന.
കിടക്കവാണോ എനിക്കിടെ കേക്കാം കേക്കാം ആണോ ഒരു ഗ്ലാസ് ചായയെ കുടിച്ചു നോക്ക് നല്ല കടുപ്പം കൂട്ടിട്ടേ
ച ചായൊക്കെ കുടിച്ച് ഇപ്പ ഞാൻ വിക്സ് തേച്ചികണ്ടേ
ആഹ്
ആ അവിടെ തേച്ചാണ്ട ഇവിടെ ഇങ്ങനെ കെടക്കേനി ആപ്പൊ മോളോട് പറയന്ന് ചെറുദിനെ ഹോംവർക്ക് ഒക്കെ ചെയ്യാണ്ടേ അപ്പൊ ഈ ഒന്ന് ഓള് പഠിപ്പിച്ചു കൊടുത്താളാന്ന് പറഞ്ഞ് ഓളന്നാണ് എന്നും പഠിപ്പിക്കല്
ആണോ അപ്പൊ ചേച്ചി ഫ്രീ ആയല്ലോ പഠിപ്പ- പണിയൊക്കെ കഴിഞ്ഞോ ചേച്ചി ആഹ് ആഹ പണിയൊക്കെ തീർന്നേച്ചി ആഹ് ഇപ്പഴാണ് ഇച്ചിരി ഫ്രീ ആയത് ട്യൂഷൻ ഒരു ആറ് പിള്ളേർ മാത്രമുള്ളൂ ഒരാറ് പേര് മാത്രംണ്ട് അടുത്തുള്ള അടുത്തുള്ള കുട്ടിള് തന്നെ
പിന്നെ വല്യ വല്യ ക്ലാസ്ക്കണ്ട് വല്യ ക്ലാസ് ആണ് അല്ല ചെറിയ ക്ലാസ്സിനോ
അല്ല വരുന്നവരെ എടുക്ക്ണ്ട്
ആഹ്
ഉം അങ്ങനെയൊന്നുമില്ല വല്യ ക്ലാസ് ചെറിയ ക്ലാസ്ന്ന്ഒന്ന് ആഹ് ആറര ഏഴ് മണിക്ക്
ആഹ് സമയര് എടുക്ക അ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ
അലക്കൊക്കെ വന്ന് വരുമ്പോഴേക്ക് തന്നെ തുടങ്ങൂ രാവിലെ മുക്കി വെച്ചിട്ട് പോകും ഇന്നീട് വൈകിട്ട് വന്ന ഉടനെ അതങ്ങ് ചെയ്യും ട്യൂഷന് പിള്ളേരെ വരുമ്പോളേക്കും അത് പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് ഇല്ല
ഹേ ഹേ രാത്രി മാത്രം കുറച്ച് നേരം അ അപ്പത്തിനൂടെ മക്കളെഠപ്പിക്കാനായി പിന്നെ ഒരിക്ക് ഫുഡ് കൊടുക്കാനായി പിന്നെ അവരെറ - ക്കാനായി പിന്നും ചോറ് തിന്നാ പാത്രം കഴുകാ ഫ്രീ ഇല്ലല്ലേ
ഇല്ല ചേച്ചി ഇല്ല ഇല്ല എന്താ ചെയ്യാ റെസ്റ്റിൽ-
ആം
സ്കൂളിൽ നിന്ന് വരുമ്പോ തന്നെ മൂന്നേ മുക്കാല് നാലുമണിയ ആകും അരമണിക്കൂറേ ഉള്ളു എനിക്ക് പ തുണി അലക്കാന്
ആഹ്
നാലര ആവുമ്പോ പിള്ളാര് വരും ആറരാ ആറേമുക്കാല് ആകുമ്പോക്കെ അവര് പോകും അങ്ങനെയാണ് ഒരു ടൈം ഷെഡ്യൂൾ വെച്ചാണ് പോയിക്കൊണ്ട് ഇരിക്കണത്
-ളി ല് ഞായറഴ്ച ദുസ-
സ്കൂളില്ലാത്ത ദിവസം നമുക്ക് വീട്ടിൽ പണിയല്ലേ ചേച്ചി എല്ലാം കഴുകും പറക്കും
ആഹ അപ്പൊ അന്ന് ട്യൂഷൻ എടുക്കുലേരിക്കുല്ലേ
അന്ന് ട്യൂഷൻ എടുക്കും എല്ലാ പണിയെല്ലാം തീരുമ്പോ പിള്ളേരെ വിളിക്കും ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോ വിളിക്കും എന്നിട്ട് ആ അഞ്ച്മണിയൊക്കെ ആവുമ്പോൾ വിട്ടേച്ച് ആം ഇരിക്കും ഇവിടെ എന്നാ ശനിയാഴ്ച ശനിയാഴ്ച ഇവിടെ മാർക്കറ്റ് ഉണ്ട് അപ്പൊ അവിടേക്ക് പോകും
ട്യൂഷൻ നേരത്തെ എടുത്തിട്ട് ചന്തയാണ് ചന്തഇണ്ട് അപ്പ അവിടേക്ക് പോകും
ആഹ് പച്ചക്കറി അങ്ങനെ അങ്ങനെവാങ്ങാകരിക്കുംല്ലേ അയച്ചയിലൊക്കെ ആഹ് ആ നമ്മള് പിന്നെ സാധനം ഇടുന്നങ്ങനെ ഹസ്ബൻന്റ് ഇങ്ങനെ കൊണ്ട് - തർലാ ചന്തക്കൊന്നും ഞാൻ പോവില്ല ഇവിടെ നമ്മുക്കിവിടെ അങ്ങനെ ചന്തയില്ല അവിടെ നമ്മക്ക് ഇവിടെ ചന്തയില്ല നമ്മള ഇങ്ങനെ സൂപ്പർമാർക്കറ്റന്നൊക്കെ
സോ
ആഹ അവിടെ പോകും സപ്ലൈക്കോക്കൊ പോകും, മേടിക്കും. ഈ ആഴ്ചയിൽ പ വലിയ പലചരൊക്കെ സാധനങ്ങളൊക്കെ അവിടെ പോയി മേടിക്കും ഇവിടെ പച്ചക്കറിയൊക്കെ ആഴ്ചയില് ആഴ്ചേൽ പോയി, ചന്തപ്പൊ അടുത്താണ് അപ്പൊപ്പ എവിടെമേടിക്കും
അനിയത്തിയൊക്കെ അങ്ങനെ ചന്തേന്ന് വാങ്ങലാണ് പച്ചക്കറിയൊക്കെ ഓരോ ആഴ്ചയൊക്ക ഉള്ളത്. ഏഹ്
ഒ
ആഴ്ചേക്കുള്ളതൊക്കെ അങ്ങനെ വാങ്ങലാണത്, ഞാൻ പിന്നെ അങ്ങനെ സൂപ്പർ മാർക്കറ്റിന്ന് സാനം വാങ്ങുമ്പോ പച്ചക്ക അന്നരം വാങ്ങും പിന്നെ കഴ്ണയ്നനുസരിച്ച് ഇങ്ങനെ പറഞ് വാങ്ങിപ്പിക്കും തക്കാളി അങ്ങനെ അതൊക്കെ ചെലെപ്പോ തോനെ വാങ്ങിച്ചാൽ കേട് വരുമല്ലോ ഫ്രിഡ്ജൽ ആയാലും കേട് വരുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ തീര്ണതൊക്കെ പിന്നെ അങ്ങനെ വാങ്ങു ബാക്കിയുള്ളത് സാധനങ്ങളൊക്കെ പിന്നെ ഒരു ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ വെളിച്ചെണ്ണ അങ്ങനെ ഓയിലൊക്കെ രണ്ട് ലിറ്ററൊക്കെ അങ്ങനെ വാങ്ങും അപ്പൊ അതൊക്കെ അതിനാണ് ചിലവ്, ഇവർക്ക് സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുണോണ്ടേ ഈ സോയാബി ഇതൊക്കെ പൊരിക്കാനും ആവാനൊക്കെ അപ്പൊ അയിനൊക്കെ ഒക്കെ നല്ലതാണ് അ അങ്ങനെയൊക്കെ
ആഹ
പിന്നെ രാവിലത്തെ ആ യുദ്ധഅങ്ങട് കഴിഞ് കിട്ടണം. പിന്നെ ഫ്രീയാണ് രാവിലത്തെയാണ് അടുക്കളയിലെ പണിയാങ്ങട് കഴിഞ്ഞ കിട്ടിയാ പിന്നെ ഫ്രീ ആയി
ആണല്ലേ, നമുക്ക് അപ്പോഴും ഫ്രീയില്ല
ഇങ്ങ്ക് അയിന് അങ്ങനെ പോവാനുള്ളത് കൊണ്ടാണല്ലോ? അവിടെ ഇങ്ങനെ സ്കൂളിൽ ഏത് ദിവസാ ലീവ്?
സാറ്റർഡേ സൺഡേ ആണ് ആ സാറ്റർഡേ എന്താണ് പിന്നെ ഗവൺമെന്റ് ഹോളിഡേ ഉണ്ട്
ആ ആഹ അത് പിന്നെ ങ്ങൾ അത് പിന്നെ എടുക്കൂലേ?
എന്ത്
പിന്നെ ശനിയാഴ്ചക്കെ എടുക്കൂല ആ ലീവുള്ള ക്ലാസ്
ഇല്ല ഇല്ല അങ്ങനെ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു സിസ്റ്റം മാറ്റി
ആ ഇവിടെണ്ട് ഇവിടെ ഇപ്പാ കഴിഞ്ഞ ശനിയഴ്ച കൂടി ഇടുത്തിട്ടൊള്ളു, ഈ നമ്മുക്ക് ഇവിടെ നോമ്പ് ല്ലേനോ വ്യാഴം വെള്ളിയാഴ്ച ലീവ് ല്ലേനോ എല്ലാടത്തും അവിടെ ലീവ് ഉണ്ടെനോ നമ്മള ഈ നോമ്പിന് മുഹറം പത്തിന്റെ നോമ്പിന് ഇവിടെ വെള്ളിയാഴ്ച മൊത്തത്തിൽ ഗവൺമെന്റ് അവധി കൊടുത്ത നല്ലോ വെള്ളിയാഴ്ചാ പക്ഷെ ആ ലീവ് ഇവിടെ ശനിയാഴ്ച എടുത്ണ് പക്ഷെ പ്ലസ് വണ്, പ്ലസ് ടു എടുക്കൂല ശേ, ഒന്ന് മുതൽ തിൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എടുത്തിക്ണ്, ഇവിടെ അങ്ങനെ ഏത് ലീവ് വന്നാലും, ആ ലീവ്
ആ നേരത്തെ അങ്ങനെ ഇണ്ടായിരുന്നു ഇപ്പ അത് സി ബി എസ് ഇ അത് അങ്ങ് മാറ്റിയിട്ടുണ്ട്.
ആ ഇങ്ങള് സി ബി എസ് ഇ ആവൂലേ
അതെ അതെ
ആംഅതിനുണ്ടാവില്ലേക്കും ഗവൺമെന്റിലൊക്കെ ഉണ്ട്
ആ ഉണ്ട് ഏ ഇപ്പൊ എവിട ഗവൺമെന്റ് സ്കൂളുകളിലോ വലുതായിട്ടല്ല, എന്തോ
മോന്റെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞോ യ്കാ
മോൻന്റെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പഴാണ് കഴിഞ്ഞത്......
ഫുഡ് എടുത്തൊ....
ഇനിയിപ്പ ഭക്ഷണം ഇല്ല ഇനി വേണം ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണം കൊടുത്തിട്ട് വേണ....... ഇപ്പൊ കിടത്തി ഉറക്കാനായിട്ട്....... നേരത്തെേ കിടന്നില്ലെങ്കി രാവിലെ എഴുന്നേക്കെ ഭയങ്കര പാടാണ്സ്.......
ആഹ് ആഹ് ഇവിട അങ്ങ തന്നെയാ ഇവള് ഉറങ്ങീയില്ലേ ഞാൻ എപ്പഴാ...... അന്നേരം ഒറങ്ങൊള്ളൂ......
ആണല്ലേ...
ഇപ്പൊ കൊറേ നേരമായി പറഞ്ഞ എനിക്ക് ഉറക്കുണ്ട് ആ ഇത് ഞാൻ പാത്രം ക...... ചോറ് തിന്നുകാണ്ട് പാത്രം കഴുകയാണെങ്കിൽ ഇന്റെ അടുത്ത് വന്നിരിക്കും...... ഞാൻ കഴുകി കഴിയൊളം നി ഞാൻ പറയും പോയി കെടന്നൊ നാളെ നേരത്തെ സ്കൂള് പോകാനല്ലേരോഅപ്പൊ പറയും ഞ നാളെ ലീവല്ലേ..... നമ്മ നാളെ ലീവ് ഒന്നുമില്ല അറിയും നാളെ ഞായറാഴ്ചയല്ലേ അറിയ ഇന്ന് നോക്ക ഞായറാഴ്ചണ്.....
ആഹ്.....
ച്ചണറയും..
അപ്പൊ മൂത്തയാളുടെ കൂട്ടില്ലേ......
ഏ.....
മൂത്തയാളുടെ കൂടെ കൂട്ടില്ലേോള് ആ...
പക്ഷെ കെടക്കൽന്റെ കൂടൊണ് മോള് പിന്നെ വല്യ മോളും മോനും ഒരു വേറ.... കേട്കൽ..... പക്ഷെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഓളാണ് പക്ഷെ....... ചില തമ്മിൽ രണ്ട് തീരൊക്കൂല ഒരു തമ്മിൽ നല്ല ഡിഫറൻറ്ണ്ട് ഓൾ...... ക്ക് മോക്ക് പതിനാറ് വയസ്സും ഓക്ക് നാലര വയസ്സയിട്ടുള്ളൂ.......
ഉം.....
പക്ഷെ ഓള എല്ലാത്തിനും ഭയങ്കര കാര്യണ് പക്ഷെ ചെല ടൈമില് രണ്ടാളും തീരൊക്കൂല....... ഓള് ചെറുതാണെന്നൊന്നും ഓള് നോക്കൂല ഓള് നല്ലതല്ലു.......
ആണല്ലേ......
ആ പഠിക്കാഴഞ്ഞാലൊക്കെ പഠി ഞൻ പറയും അയിന ല്ലായി അവള നല്ല അടിച്ചു പഠിപ്പിക്കു അയിനെ...... ചോരൊക്കെ തലേൽ കേറന്റെ ടൈം ആയി വരുന്നല്ലോള്ളൂ......
അതെ അതെ
പിന്നെ.
പിന്നെ പണിയൊക്കെ കഴിഞ്ഞ ചേച്ചി.
ആഹ് ഇനിയിപ്പൊ പണില്ല രാവിലെ.. ആ ഉച്ചക്ക് ചോറും കറി ആയി കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഒന്നും പണില്ല. പിന്നെ ഫ്രീയാണ് ഏ നിങ്ങക്ക് രാത്രി പിന്നെ ഫുഡ് ഉണ്ടാക്കാണ്ട്......
രാത് രണ്ടു നേരം ഉണ്ടാക്കണച്ചി രണ്ടു നേരം ഫുഡ് ഉണ്ടാക്കണം. ഞാനിപ്പ ചോറണ്ടായിരുന്നു ഇല്ല. ചില നേരത്തൊക്കെ ചില നേരത്തെ കാണുള്ളൂ ഇപ്പൊ ഇന്ന ഇണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു. അത് തിളപ്പിച്ചങ്ങ് വാർത്തു ഓഹ് അപ്പൊ ചില നേരത്തൊക്കെ രണ്ടു നേരം ഉണ്ടാക്കണം.
ആ ഒരുപാട് പണിയല്ലേ അപ്പൊ നിങ്ങക്ക് ഫ്രീ നിങ്ങ ഒഴിവ തന്നല്ലേ രാവിലെ പണിയും രാത്രിയും പണി. കറി.
അത തന്നെ കറി ഇന്ന അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട്. ഞാനങ്ങ് വെച്ചില്ല മടിയായിട്ട് പോയി ഇന്ന് എന്തോ ഒരു ക്ഷീണം പോലെ അപ്പൊ അതുകൊണ്ട്.
അതെന്നെ ആഹ് ഇവിടെ പിന്നെ അണ്ണില്ലയാ ഒത്തിരി...... ആഹ് രാത്രി എവിടെ പിന്നെ ഇവരെ അങ്ങനെ മക്ക കറി മതിയാതന്നെ ബാ..... രാവിലത്തെ പണിയെ ഉണ്ടാവുള്ളു. പിന്നെ അവര് അത്രൊന്നും വേണ്ട ഉ അല്ല ഞാൻ ചെില വീട്ടിലൊക്കെ രാത്രി ചപ്പാത്തി കഴിക്ണവരുണ്ടല്ലോ? ചോദിച്ചത്
ആ ചപ്പാത്തിയൊക്കെ ഇപ്പം ഇവിടെ വീട്ടിൽ ഒത്തിരി പേരുള്ളത് കൊണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര പാടാണെയ്.
ആഹ് പാടാണ് ഇവിടെ പിന്നെ എനിക്ക് ഒരിത്തിരി ചോറ് വെച്ചാ മതി അതന്നെ ഇവിടെ വെച്ചാ ബ ഇവര് അങ്ങനെ മക്കൾക്കാണ് ചോറിനോടും താൽപര്യല്ല. ഓരിനോട് ഇങ്ങനെ പറയും രാത്രി ഇങ്ങെക്ക് ചപ്പാത്തി ഇണ്ടാ ഞൻ ആകെത്തിരി ചോറേ വെക്കണൊള്ളൂ എനിക്ക്‌ രണ്ടനേര ണ്ടൻ കഴല്ല ചപ്പാത്തി തിന്നാൽ മാത്രമ ഇതൊന്നും തടി ഷുഗറോ അനെ പ്രശ്ന മക്കളൊന്നും അല്ലല്ലോ പിന്നെ അയിന്റെ ആവിശ്യന്നുല്ല ഉ
ശരി ശരി
ഹസ്ബൻഡ് ഞങ്ങക്ക് ചോറ് ചിക്കനെന്നെ.
ആഹ് ചിക്കൻ ണ്ടല്ലോ ഇനിയും.
ആയി ഞാനുംന്ന് ഞ ഞങ്ങക്കൊരു കല്യാണം ഉണ്ടായി നി അപ്പ ഞാൻ പിന്നെ മക്കെള മൂന്നാളെ സ്കൂളിലേക്ക് പറഞ്ഞഴച്ച ശേഷം കല്യാണത്തിന് പോയി. കറി വച്ചിട്ടില്ലേനി ചോറ് മാത്രോ ചോറ് പർക്ക് സ്കൂൾ കൊണ്ടോവാൻ വേണ്ട ചോറ് ഒന്നാഴ് എല്ലാരും കൂടുള്ള ചോറ്. വെു വെച്ചീനി പിന്നെ ഇവർക്ക് ഉരുളക്കിഴങ്ങും പൊരിച്ചാണ്ട് പറഞ്ഞയച്ചീനി ഇഞ്ഞ്പ്പോ കല്യാ അതിന് ശേഷം ചിക്കൻ കറി വെച്ചത്. രാത്രി ആവുമ്പോ മടിയാണ് അപ്പോ വൈകുനേരം തന്നെ കറിയൊക്കെ വെച്ച്. പിന്നെ ഒർക്ക് രാത്രി വേഗം തിന്ന് കെടക്കല്ലോ.
അതെ അതെ ഇനിപ്പോ രാ നാളെ ആ കറി കാണൂലോ?
ആ രാവിലത്തേക്കപ്പം ഇണ്ടാ വേയിക്കും. രാവിലെ പിന്നെ കറി വെക്കണ്ട കാരണം പ്പം വൈകുന്നേരം വെച്ചതല്ലേ? ഉം എന്നാ ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കട്ടാ ആയിക്കോട്ടെ ആഹ് എന്നാ ശരി. ഒക്കെ ആ